ആഹ് കിട്ടീല്ലേ
ആഹ് എന്താ വിശേഷം?
സുഖം. മഴ ഉണ്ടൊ അവ്ടെ?
ആകെ അതേ ഒള്ളു ചോയ്ക്കാന്.
ആഹ് ഇന്ന് ഇന്ന് നല്ല മഴന്നെ. നല്ല മഴച്ചാ ഒന്നും പറയാല്ല.
ആഹ
ട്ടാ ഇപ്പ ഇവടെ ഇല്ല്യാ. ഇപ്പ ഇവടെ ആകെ മൂടി കെട്ടീറ്റ് ഇരിക്ണ്ട്.
ആഹ് നല്ല മഴ വരുന്ണ്ട്. ഇപ്പൊ ഒന്നു നിന്നിട്ടൊള്ളു.
ആഹ് അതെ അതെ. ഇവടിം അങ്ങെൻ തന്നെ. ഞങ്ങടെ വെടെ രണ്ട് മൂന്ന് പെണ്ണ്ങ്ങളെന്നും ഫോട്ടോ എടുക്കും അയ് അയ് അയ് അയ് അയ് ഫോട്ടോ കാണിച്ചൊടുക്കും പർഞ്ഞിട്ട് ങ്ങനെ. മൂന്ന് പെണ്ണുങ്ങള്. ആഹ് ണ്ട് മോളും ഞാൻ ഇമ്മാടെ എട്ത്താ. നാളാണ്ട് പോണം വീട്ടീക്ക്
ആഹ് ഇമ്മാൻ്റെതൊക്കെ ഭേദായില്ലേ?
ഭേതായി. ഇന്നലെ കണ്ണട ഇന്നലെ കണ്ണാട എഴ്തി കൊടുത്തിട്ടു ഇന്ന് കണ്ണാട കിട്ടി. ഇട്ട്ണ്ട്. പിന്നെ എന്താണ് കുഴപ്പൊന്നുല്ല. ദൂരത്ത്ക്ക് ഇള്ളതൊക്കെ ഇണ്ട്. എഹ് കാഴ്ച ണ്ട്. ഉം അട്ത്ത്ക്ള്ള കാഴ്ച കൊറവ്ണ്ട് അത്രെ. അപ്പൊ വായിക്കാന് ഓതാന് അങ്ങനെക്കെള്ളെ അതിന് വെച്ചാൽ മതി ന്നർനിട്ട് കൊടുത്തിണ്ട്.
ആഹ് ആഹ് ആഹ്
കണ്ണട കൊട്ത്തിട്ടുണ്ട്.
ആഹ് അത് ശെരി നീ പോയിരുന്ന് ലേ.
എവിട്ക്കാ. ഞാൻ തന്നെ ഞാനും ഉപ്പയും കൂടെ പോണത്. എപ്പഴും ആഹ് ഇമ്മാനായിട്ട് പോണതേ. ഒ മറ്റോൾക്കേ ചെറിയ കുട്ടിനേയ്റ്റേ പ പ്പില്ല ഭയങ്കര വാശിയാ. അയിന് അവിടൊക്കെ എറങ്ങി നടക്കണംന്ന് അങ്ങന്യൊക്കെ.
മോളെ പഠിപ്പിന്റെ വിവരൊക്കെ എന്താ. പത്താം ക്ലാസ്സല്ലേ.
അയിനെന്നേണ് ചീത്ത അയിന് ഇഷ്ടല്ല ചീത്ത പറിണത്. ഞമ്മക്ക് പിന്നെ ചീത്തറ്യാതിര്ക്കാൻ പറ്റോ. അത് ഞാൻ പഠിച്ചോണ്ട് ഞാൻ പഠിച്ചോണ്ട് അയിന് എട്ടും ഒമ്പതും പോലെന്നെണ് പത്തും.
ആഹ്
എത്രേ പർഞ്ഞൊട്ക്കാ വെച്ചിട്ട അവര് പിന്നെ എന്താ ഇങ്ങള് ഇങ്ങനെ ബേജാറാക്കണ്ടട്ടൊന്നെ ഞാന് ഇക്ക് പറ്റ്ണ പോലേണ് ഞാൻ പഠിക്ക്ണ്ട് ഇങ്ങള് കാണാണ്ടാണ്. എന്നെ ഇങ്ങനെ പഠിക്ക് പഠിക്ക് പറഞ്ഞിട്ട് ആക്കണ്ടട്ടാ. ഇക്ക് എഹ് പ ഞ ഞാൻ പഠിക്കല്ണ്ട്ട്ടാ ആയിക്കോട്ടെ
അതെ. മീറ്റിംഗ് കഴിഞ്ഞോ?
എന്തിൻ്റെ? ഇല്ലാ അയ്ന് എക്സാം ആയില്ലല്ലോ. തിങ്കളാഴ്ച എക്സാം ണ്ട്. മറ്റേ അന്ന് വിജയശ്രീയാ.
അ ആ ആ
അങ്ങട്ടെ എക്സാം ഉണ്ട് ഇനി നാ തിങ്കളാഴ്ച മുതല് അപ്പൊ പിന്നെ അത് കഴിഞ്ഞിട്ടവന് ഒരു ഇത് കഴിഞ്ഞ് ഫസ്റ്റ്ത്തേ മീറ്റിംങ്‌ കഴിഞ്ഞല്ലോ
ഉം
അത് സ്കൂൾ തുറന്ന് നാലിസം കഴിഞ്ഞ് ആ് ആ് നാലഞ്ചീസായപ്പതന്നെ എടുക്കണ്ടേര്ന്നു പി ടി എ തോന്ന്ണ്ട്
ട്യൂഷൻ ട്യൂഷൻ ക്ലാസിത്ത വിവര ന്താ അവടെ നല്ല സ്ട്രിറ്റ് ഇണ്ടോ
അതങ്ങനല്ലടാ മറ്റേ നമ്മൾങ്ങനെ കാണൂലേ കണ്ട്ട്ട് റക്കോട് ക്ലാസ്സൊക്കെ അങ്ങൻത്തതാണടോ ആ റ ആ അയ്ലന്നേ ഇണ്ടത്ര മ്മക്ക് ഒരു ടീച്ചറും ഒരു കുട്ടിം അങ്ങനെള്ളത് അത് ഞങ്ങക്ക് അറിയില്ല
ആഹ് അങ്ങനണ്ട് ഒരു കുട്ടി ഒരു ടീച്ചർ ആയിട്ട്ള്ളത്ണ്ട് അയ്ല്
ആഹ് ആഹ് അതെനിക്കെ അറിയണ്ടന്നല്ലേ ഒരു മിനിറ്റ് ഇത്ത ഒരു മിനിറ്റെ ആ നോക്ക് ഫുള്ള് ഓ അഭിപ്രായവേ അപ്പൊ ഒന്നമത്തിന്റെ ടെൻഷൻ ഇട്ട കഴിഞ്ഞ ആരാ ചോദിക്കണത് ഓൾറെഡി തം ചിലപ്പോം ദന്തൽ കോളേജ് ഇണ്ടേനു ന്റെ മാപ്പിള ചോദിക്ക ഇത് ആരാന് അറിയുന്നവരാനൊന്നു ചോദിക്ക അവിടെ നിന്ന് ആഹ് നടന്നു പോണ ദൂരള്ളൂ അപ്പൊ അവിടെ വില്ലകൾണ്ട് അപ്പുറം ഇപ്പറൊക്കെ അപ്പൊ അവിടെ മക്കള് നിക്കണ് ണ്ടേ
ആഹ് ആഹ്
അപ്പൊ എന്താണ് അയിൽപ്പെട്ടോരാരെങ്കിലും അവൻ ഹിന്ദു പെൺകുട്ടികളും പോകുന്നുണ്ടാവും അവര് ഫോട്ടോ എടുക്ക് വീഡിയോ എടുക്കൊക്കെ തോന്നണ്ട്
ഉം അത് ശരി വീട്ടിന്റെ ഇരിന്നട്ടാ നീ കാണണത് നീ വീട്ടിൽ ഇരിന്നിട്ട് കാണോരിക്ക്
ആ ടാ വടക്കെ പുറത്ത്നിന്നയാ പാടൊക്കെ വീഡിയോ എടുത്തിട്ട് വിടലുണ്ട് അവിടെ കാണലുണ്ടോ വിഡിയോ കാള് വിളിക്കുമ്പോക്കെ എന്നെ കാ വടണ്ട് അവിടെ അയിക്കൂടെ തന്നെ റോഡ് പോണ്ടേ ആ അപ്പോ അവിടന്നാണിപ്പി കാട്ടാ ണതോക്കെ. ആ റോട്ടില് തന്നെയാണ് ഈ ചെക്കന്മാര് വന്നിട്ട് വീഡിയോ എടുക്കാനും അയിന് ഇവിടെക്കെ ഇരിക്ക്യാ ചെടി ചെട ചെടെ ചെക്കന്മാര് ആഹ് അങ്ങനെക്കേ എല്ലും കാണാൻ ഇവിടെ നിന്നാല്
ന്നലെ പാൽ ചായ കിട്ടീലല്ലോനക്ക്
ആഹ് പഞ്ചായത്തോ ആഹ് മ് നല്ല സ്വഭാബാമാണ് നിങ്ങ്ക്ക് അങ്ങനെയാണ്
ഏഹ്
കട്ടൻചായ കുടിച്ച പോലെ പാൽച്ചായ കുടിച്ച് അള്ളാ അതിന് എന്താണാവോ ഒരു കടില്ലേലും വേണ്ടില്ല ആ ചായ ആഹ് ചായ അങ്ങത്തെ വേണപ്പോ അങ്ങനെരു തോന്നലാ തടി ഇല്ലെങ്കിലും ഇപ്പ കൊഴപ്പില്ല
ഞാൻ ഇപ്പൊ എവിടെം കണ്ടാലും അന്നെ ഓർമ്മ വരും അ
അള്ളാ അത് ഒരിസേ മേ ന്തോ ഗ്രൂപ്പിലാരോ ഇട്ടപ്പോഴേ പാൽച്ചായയും വേറെന്തോ കടിയും കടി വലിയൊരു ഫേയ്മസ് ആയ കടി എന്തോട്ടാണ്ന്നാണ് ഇട്ടക്കണത് കണ്ണൂര് സ്പെഷ്യൽ ആണ് എന്തോ
ആണന്ത കൂടുന്നും കൂടെ ആ പാൽച്ചായ കിട്ടന്ന് ഏ അതിലിട്ടത്
പാൽച്ചായയും പപ്പടവും
പപ്പടം സ്പെഷ്യലാ ആ എന്നാ ഇനി പപ്പടം കണ്ടാറയും പക്ഷെ പാൽച്ചായ ഇനി എപ്പഴും പറയിലേ കൊതി കൂടൽ അയ്നല്ലേ അപ്പൊ ആരേലും ഇട്ടാല്
ആഹ് അപ്പൊ ഞാ എന്നോടയ് അല്ല ആ ഗ്രൂപ്പില് ആ ഗ്രൂപ്പിലേ ഇങ്ങന വന്ന് എന്തോ എന്തോ കടി വിത്ത് പാൽച്ചാ പാൽച്ചായുടെ ആ ഇതും വന്ന് അപ്പൊ ഞാൻ പറഞ്ഞേ അയില അയിലേക്ക് പാൽച്ചായ
അതിലേക്ക് പാൽച്ചായ തന്നുല്ലേ ഉം
ആഹ് ഞാൻ വിട്ടായില് അത് ഭയങ്കര ഇതായിണ്ടായിരുന്നു ടെ എല്ലാരും ചിരിക്കണ്ടായിലെ മോജിണ്ടണ്ട് നമ്മളെല്ലാം പറഞ്ഞു
ആഹ് അതെ എന്താ ചോറിനൊക്കെ എന്താ കൂട്ടാന്
അയില കറി വെച്ച് കറി വെച്ചില്ല കറി വെക്കാളാ ഞാൻവിടെ എടുത്ത് വച്ച് കറിണ്ട് അലക്കറിന്നെയാണ് ഉള്ളത് ഇന്നലത്തെ മിനഞ്ഞാ ത്ത കറിണ്ട് ഇന്നലേ ഞങ്ങൾ ബിരിയാണി വേടിച്ച് ഇമ്മാനെന്റ് പോയപ്പ നേരം വൈകി ണ്ടായിര്ന്ന് അപ്പൊ ഇക്കാടെ പെങ്ങളെ അവിടേ അവ്ട്ക്ക പോയത് അപ്പോളും ഞങ്ങളും ബിരിയാണി വേട്ച്ച്
ആഹ് ആഹ്
അപ്പ കറി അവടെ ഇരുന്നുന്ന് ന്നറ അപ്പന്നാ കറിട്ത്ത് പിന്നെ മീൻ പൊരിച്ച് അയ്ല ആ ഇണ്ട് അയ്‌ല പൊരിച്ച് ഇമ്മാക്ക് ചമ്മന്തി വേണഠന്നർഞ്ഞപ്പൊ തേങ്ങാ ചമ്മന്തി തേങ്ങിം ഉള്ളിം തൊക്കെ ഇട്ട്ടെ സുർക്കൊക്കൊയിച്ച് മല്ലിച്ചപ്പൊക്കെ ഇട്ട്ട്ട് ഇണ്ടാക്കി അപ്പ അതും ആഹ് പിന്നെ ബീറ്റ്റൂട്ട് ഉപ്പേരിണ്ടാക്കി
മോള്പ്പ കൊണ്ടോവൽ ഇല്ലേ ചോറ്
ഏഹ് ഏയ്
കൊണ്ടോവുല
മോളൊന്നും കൊണ്ടോവലൊന്നുല്ല അയ്നും അയ്നും കൊട കൊണ്ടോവാത്തേ നാൺ ഇവടെ തല്ല് ബയങ്കര തല്ലാണ് കൊടിം കൊണ്ടോവൂല
ഇന്ന് ഒരാൾ കൊട കൊണ്ടോയ്ട്ട് എന്താട്ടീന്നോ തിരിച്ചു വരുമ്പോ മഴ പെയ്തിട്ടേ ഇന്ന് കൊട കൊണ്ടയ്ട്ടന്നെ. അങ്ങട്ട് പറിണ് കേൾക്ക്ണ് ഇല്ലേ അന്ക്ക്
ആഹ് ആഹ് എന്താ
അല്ല എന്തോ സ്റ്റ്ക്ക് ഇണ്ടോചിട്ടയ് കേൾക്ക്ണില്ലേ തോന്നി
ആഹ് കേൾക്ണ്ട് അതെന്താച്ച്ട്ടാ മോളെ കൂട്ടാരി ഇതിൽക് വിളിക്ക്ണ്ടേ ഇത്പ്പോ കട്ടാക്കാ പറ്റില്ല ല്ലാ ഞാൻ കട്ടാക്കാ കോളും ഇ ഇല്ല ഇല്ല ഇത് കട്ടാക്കില്ല
പിന്നെ അല്ലെ കൊട കൊണ്ടായിറ്റ് വരുമ്പോ ബസ് എറങ്ങിട്ട് ലേശങ്ങട്ട് നടന്ന് പോരാണ്ട് അപ്പൊ കൊട ബാഗ്‌ന് എട് ത്തിട്ട് കവർന്റെ ഉള്ള് ന്ന് ട്ക്കുമ്പോത്തിന് നനിണത് ഫുള്ള് നനഞ്ഞിട്ട്ണ്ട് പോന്നു കൊട ക ബാഗിൽ ഇണ്ടായിട്ട്
കൊട ബേഗ്ൽ കൊട ഹ് വീട്ട്ന്ന് ഇട്ത്ത് ട്ടില്ല ന്റമോള്ത് എടുക്കണ്ടാന്നർഞ്ട്ട് എന്താണ് ഇപടെ നാത്തൂന്റെ കൊടണ്ട് അതേപോൽതെ സെയിം സാധനം അതയ്ല് വെ ച്ചായ്ന്ന്ട്ത്തെക്കും വെള്ളം കുപ്പി കൊണ്ടോവ്ണ്ട് എന്തോര് ത്തിന് ചോറും കൊണ്ടോവ് ല്ല കൊടിം കൊണ്ടോവ് ല്ല അയ്ന് ഏ ഏ രണ്ടും കൊണ്ടോവുല ഇത് രണ്ടും കൊണ്ടോവുല ന്ന്ട്ട് ആഹ് വെള്ളം കുപ്പിം വാണം നാലാൺ പോണത് അപ്പൊ ഇവര്ക്ക് സ ഓരോര്ത്തരോര്ത്തര് ഓരോരോ കോടേ നിന്നാല് സംസാരിക്കാൻ പറ്റില്ലാന്ന് അപ്പൊ ഒരാൾ കൊടൊണ്ട്ര രണ്ടാൾ നിക്ക്ണേൽ ഏതെങ്കിലും ഒരാൾ കൊടൊ ണ്ട് കൂടെ നിർത്ത ഇല്ല്യ ഒരാള് കൊടട്ന്നാല് ഓരോര്ത്തര് ന്ക്കാ അപ്പൊ രണ്ടാൾ രണ്ടാൾ രണ്ട ആ അങ്ങനെ. ആ അങ്ങനെ. അങ്ങനെ രണ്ടാള് കൊണ്ടാവാ.
ആഹ്.
ന്നട്ട് ന്ന് ഏ കൊണ്ടേയാള് കൊണ്ട് നാശായി. അവട്ന്ന്ങ്ങട്ട് എർങ്ങിയപ്പത്തിനും. ന്നട്ട് നനഞ്ഞിട്ടാ വന്ന് ക്ക്ണെ ബുക്കൊക്കവ്ടെ ആകെ പരത്തിട്ട് ന്നങ്ങണ് ന്നോക്കണേ മൂന്നും നിന്ന്ട്ട് ടാൻസെൾക്കിണു.
വല്ലാത്ത ട്ടോ റോട്ടില് നിന്നിട്ട് എത്തേ കാട്ട്ണെ യൂട്യൂബ്ള്ളോരാവും. ബഷീർക്ക കൊറേ നേരം നിന്ന് നോക്കിട്ട് അ പൊയ്.
ഹ് ഹ് ഹ ഹ.
വല്ല്യ‌ വണ്ടിളൊക്കെ പോണല്ലേ? ആ നായട്ടൊ നായ. അവര്ക്ക് നായനിം, പട്ടി, പൂച്ചനിം, പട്ടിനൊന്നും ഒരു പേടില്യ.
അവര് ചെയ്യാ രിക്കും. മ് മഴല്ലലേ. ആഹ്
എയ്ക്ക് തോന്ന്ണെ അവരന്നെയ്ര്ന്ന്. മറ്റോരന്നായിര്ന്ന്. മറ്റേ ആ ദന്തൽ കോളേജ്‌ത്തെ ആൾക്കാരെന്നാവും. നമ്മളെ ഈ വില്ലേലും ണ്ടായിര്ന്ന് രണ്ട്, മൂന്ന് പെങ്കുട്ടേള്. അവരെ കല്യാണം കഴിഞ്ഞിട്ടൊക്കെ ആയിട്ട് പോയി. പഠിക്കാന് ആഹ്. എല്ലാരുംകൂടി പഠിക്കാൻ വേണ്ടി റ്റ്യേ. ഇപ്പം മൂന്നാളും, നാലാളാണെങ്കി പക് തി, പ ക് തി പൈസ ഇട്ത്താമതില്ലോ? നാലാക്ക. അങ്ങനെ ബില്ലാ അങ്ങനെ നിക്കാ. ഊട്ടിനാടൊ ട്ക്ക് ള്ള ആൾക്കാരാണ്. ആൾക്കാരാണ് പെണ്ണ്ങ്ങള്.
ഉം ഉം ഉം
എന്തെങ്കിലൊക്കെ അവര് വാങ്കൊട്ക്ക്ണ രണ്ടാള്. ഒരാള് വ്‌ടെ കൊട്ക്ക്ണ്ട്. അത്പ്പൊ തേങ്ങൻ്റെ ഞാ ആ വ്‌ടെ കൊട്ക്ക്ണ്ട്. ഇക്കാക്ക പോയോ?
ഏ
ഇക്കാക്കപോയൊ? ഇല്ല്യല്ല. ആഹ്. ആന്ന് വെള്ളിയാഴ്ചല്ലല്ലേ. നാളെഞ്ഞിപ്പം വ്ടെന്ന് മദ്രസേൽക്ക് പോവൊള്ളോ?
നാളെ രാവിലെ മദ്രസ്ക്ക് പോവും. ആറുമണി എക്കാവുമ്പോത്തിനവ്‌ടെ എത്തണെ രാവിലെ നേരത്തെ പോവും.
അ അഹ്. അട് ത്ത്ള്ളെന്നെ. അട്ത്തെന്നെ.
അടുത്തൊന്നുല്ല. ഇവട്ന്ന് എത്ര പത്തിരുപത്തഞ്ച് കിലോമീറ്ററൊക്കെണ്ടാവും.
ണ്ട്ലെ. ആഹ് ആഹ് ആഹ്. ആണ്ട് പൊക്കോ. മഴകൊള്ളും പൊക്കോ. അം. ഇക്കാടെ മോള് വന്ന്ണ്ടെ. ഓള് ണ്ടായിര്ന്ന്ല്ല വടെ. അപ്പം ഞാൻ നാളെ പോവുന്നർഞ്ഞപ്പ പ്പം. മാമിനെ കാണാ വന്നതാ. ആ. മാമിനെ കാണാ വന്നതാ ട്ടിണ്ട്ട്ടോ. ഹലോയ്ച്ചോ മാമിയ്ചോക്ക്. ആൻ്റി ചോക്ക്. ആൻ്റീ ൾച്ചോക്ക്.
ക്കെ സംസാരിക്കൂലെ. എന്ത
ആൻ്റീൾച്ച.
ആന്റിനെ കാണാവന്നതാ
വിൾച്ചോക്ക്. വേണ്ടാന്ന് അന്നാലും ഒന്നുവിളിച്ചില്ലേ. ഹലോ അഹ് അഹ് അഹ് ആൻ്റീ‌വിളി ജി. ഇ എ അപ്പൊ പുതിയ പഠിച്ചവാക്കണ്.
ആഹ് ആഹ്.
ഞാനീ ഞാനിന്നാ പറഞ്ഞിന്നെ. ഇപ്പ ആന്റിന്ന് പറഞ്ഞി.
ആഹ്. ബാങ്കൊട്ത്ത്ട്ടോ. ഞാഞ്ഞി പിന്നെ ഒരീസം വിളിക്ക. പിന്നെ വിളിക്കണ്ട് ട്ടോ.
ആഹ്. വെച്ചൊ. വെച്ചൊന്നാ. ബാങ്കോട്ക്ക്ണ്ട്. ആഹ്. ശരി ശരി ശരി.